ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ?
ആഹ് എനിക്കും കുഴപ്പല്ല സുഗാണ് ഫുഡൊക്കെ കഴിച്ചോ? ആഹ്
പിന്നെന്താ കൊഴപ്പൊന്നുല്ല ഏ ഫുഡയ്ചഎന്തൊക്കെ കയിച്ച് നിങ്ങക്ക് പാചകം ഇഷ്ടാണോ?
ഓഹ് എനക്ക് പാചകം ചെയ്യുന്നതിനോട് ഭ ഭ ഭയങ്കര താല്പര്യണ്ട്. ഞാനെല്ലാം പാചകം ചെയ്യും.
ആഹ് എന്തൊക്ക ഫുഡ് കുക്കി അതെ എല്ലാ ഐറ്റംസും കുക്ക് ചയ്യായിരിക്കും ല്ലേ
എല്ലാഐറ്റംസു കുക്കയ്യും
ഏഹ് അതെ എനിക്ക് ങ്ങനെ പാചകത്തെ കുറിച്ച് വലിയ അറിവൊന്നുല്ല വലിയ ഐഡിയാസ് ന്നുല്ല എന്നാലും കുക്ക്യ്യാനൊക്കെ ഇഷ്ടന്ന് പറഞ്ഞാ വല്ലപ്പോഴും വീട്ടിലൊഴിവുള്ള സമയത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാചകം ചെയ്യുന്നല്ലാണ്ട് വല്ലാണ്ടൊന്നും അറിയൂല.
നിങ്ങെൾ എന്താ എല്ലാം വയ്ക്കോ ബിരിയാണി മന്തി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം വെക്കോ?
ആഹ് അതായത് ഞാൻ അറിയായിട്ടല്ല അതിനോട് എനിക്ക് വല്യ താല്പര്യല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്ക വല്ലപ്പോഴും
അതെലെ
ബിരിയാണി ഐറ്റംസ് അതെ
പിന്നെ എന്തൊക്കെയാണ് ഇഷ്ടം പാചകം വെക്കാൻ എന്തൊക്കെയാണിഷ്ടം
ഏ
പാചകം വെക്കാൻ എന്തൊക്കെയാണ് ഇഷ്ടംന്ന് ഏതൊക്കെ വിഭവങ്ങൾ ഇഷ്ടപ്പെുന്നുണ്ട്ന്ന് പാചകം ചെയ്യാൻ
ബിരിയാണി പാചകം ചെയ്യുന്നതും ഇഷ്ടാണ്. പിന്നെ അത് അതുകൊണ്ട് അതെനിക്ക് നല്ല താല്പര്യമുള്ള ഒരു വിഷയ അത് ഞാന് നായ്
അതെ എന്നാ ഞാനിപ്പോ വിളിച്ചത് ഏ താങ്കൾക്ക് എന്താ ബിരിയാണി വെക്കുന്നറെസി ഇപ്പ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുവോ? അതിപ്പോ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കൊറെ കണ്ടു പക്ഷെ അതിലൊക്കെ ഇങ്ങനെ ഓരോരോ അളവെക്കെയാണ് പറയുന്നത് എനിക്കൊന്നും അങ്ങട്ട് ചെയ്യാൻ പറ്റണില്ല അപ്പൊ ഏകദേശം നിങ്ങക്ക് അറിയണ സ്ഥിതിക്ക് എനിക്കൊരു നാലു പേർക്കൊക്കെ ഒരു ബിരിയാണി വെക്കാണെങ്കി എത്രെ ഐറ്റംസ് ഇൻക്ലൂഡെയ്യണം എങ്ങനെ ഒക്കെ വെക്കാന്ന് ഒന്ന് ഡീറ്റെൽസ് ആയിട്ട് പറഞ്ഞെരുവോ?
നാല് പേർക്കുള്ളതാണോ?
ആഹ് അതെ നാലു പേർക്കുള്ളതാണ് എന്റെ വീട്ടില് നാലു പേരാണ്.
ആഹ് അപ്പ ഞാൻ ഞാൻ വെക്കണ രീതീല് പറഞ്ഞു തരാം. അതിന്
ആഹ് ഓക്കേ എന്നാ പറഞ്ഞു തരൂ.
ഒരു കിലോ ബിരിയാണി റൈസ് വാങ്ങ. എന്നിട്ട് അത് ചിക്കനോ ബീഫാണെങ്കി ച്ച് ചിക്കനാണെങ്കി ഒരു ചെറിയ കൊ ച്ച് ബീഫ്‌ ചിക്കന് വാങ്ങ ബീഫണെങ്കിൽ ഒരു ഒന്നര കിലോ വാങ്ങ. ഒരു ഒന്നര കിലോ എന്തായും വാങ്ങണം എന്തായാലും ഒരു കിലോ വെക്കുമ്പോ എന്നിട്ട് അതിലേക്കുള്ള മരുന്ന് പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ്, പൊതീന ക്യാരറ്റ്, ബിരിയാണി മസാല മഞ്ഞപ്പൊടി മുളക്പൊടി
ഈ ബിരിയാണി എത്ര അളവാണ് പറഞ്ഞത്. ബിരിയാണീന്റെ അരി അരി?
ആ അരി മൂ ഓ നാലു പേർക്ക് ഒരു ഏകദേശം ഒരു കിലോ ഒന്നും വേണ്ട. പക്ഷെ ഒരു കിലോ വക്കാ. ഒരു കിലോത്തി ഒന്നും ആവശ്യല്ല നാലു പേർക്കുള്ളത് ഒരു കിലോ വക്ക. അത്ര ഉള്ളൂ ഒരു കിലോ വെച്ചാ കുറച്ചേ അധികം ഉണ്ടാവുള്ളൂ.
അപ്പൊ ഈ ക്യാരറ്റിന്റെയും ഈ പൊതിന നീലിന്റെ ഒക്കെ ഒരു കണക്ക് പറയാണെങ്കി ഏകദേശം നമ്മള് എത്ര ഏഹ് രൂപയ്ക്ക് വാങ്ങേണ്ടി വരും?
ആഹ് ക്യാരറ്റ് ഒരു വലുതാണെങ്കി ഒന്ന് മതി ചെറിയതാ ആണെങ്കി രണ്ടെണ്ണം. പിന്നെ ബി എന്താ മല്ലിച്ചക്കും പൊതിനി ഒരു ഇരുപത് രൂപക്ക് വാങ്ങ. അത് അങ്ങനെ ചോ കടയിൽ ചോയിച്ചാ കിട്ടും ഇരുപത് രൂപക്ക് മതിന്ന്. പിന്നെ ബിരിയാണി മസാല പേക്കാണ്. അതൊരു പാക്ക് വാങ്ങിട്ട് പൊടിക്കെയ്യ ഒന്ന് ചൂടാക്കിട്ട് പൊടിച്ചാൽ നല്ല മണം കിട്ടും. ബിരിയാണില് നല്ല മണം കിട്ടും പിന്നെ ആഹ് മ എന്ത കസ്കസും അണ്ടിപ്പരിപ്പും വാങ്ങ അല്ല കസക്കസല്ല മുന്തിരി അണ്ടി പരുപ്പം. അത് വേണം. അത് വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെങ്ങനെന്ന് വെച്ചാല് ഒരു ഒരു കിലോ അല്ല ഒരു ആറ് വലിയ ഉള്ളി എടുക്കുക. എന്നിട്ട് അത് നെയസ് ആയിട്ട് കട്ട് ചെയ്യ. എന്നിട്ട് അതിലേക്കരു നാല് തക്കാളി. ആവശ്യമാണ്. ഇത് വെക്കണ രീതി എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ബിരിയാണിന്റെ റൈസ് ശരിയാക്കി വെക്കാ. ബിരിയാണി റൈസ് വേവിക്കാൻ വേണ്ടിട്ട് ഒരു അത്യാ ആഹ് എന്ന നാല് ഒരു കിലോ അരിക്ക് ഒരു ആഹ് അതിന്റെ എരട്ടി രണ്ട് എരട്ടി വെള്ളം പാര അതായത് കൂടുതൽ വെള്ളം ഒഴിച്ചാല് ഒ വറ്റൊട്ടി പിടിക്കില്ല. അതിന് വേണ്ടിട്ടാണ്. എന്നിട്ട് അത് തളക്കും അതെ അതെ ഞാന ആഹ് ഞാന് അധികം അടുപ്പില വെക്കാറ് എനിക്ക് അടുപ്പിൽ വവിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനോടൊള്ളൂ താല്പര്യം അപ്പൊ അതെങ്ങനെ എന്താ വെള്ളം നല്ലവണ്ണം തിളച്ചു വരുമ്പോ അതിലേക്ക് ക്യാരറ്റ് ഒരു വെല് വെലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അത്ടുക അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാ പിന്നെ മല്ലിച്ചപ്പും പൊതീനിം അതിൽന്ന് എന്താ അത് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞതിൽ നിന്ന് കൊറ്ച്ച് ഇട. എന്നിട്ട് പിന്നെ അതിലേക്ക് ബിരിയാണി മസാല ഇട ബിരിയാണി മസാല പറഞ്ഞാ എന്താ കറാമ്പൂവ് പട്ട ഏലക്കായൊക്കെ
ഈ കറാമ്പോ പട്ട അതൊക്കെ ഒരു മരുന്ന് അതായതൊരു പാക്കറ്റ് കിട്ട അത്രം ചേർത്താമതി
ആഹ് ബിരിയാണി മരുന്നിലെ പാക്കില് ണ്ടായിരിക്കും അത് അത് അതില്ക്ക്
ആഹ്
അല്ലത് പൊട്ട ഇത് അരി വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഇട ന്നിട്ട് ആഹ് വെള്ളം തെളച്ചു വരുന്ന സമയത്ത് എന്ത്ചെയ്യണം പിന്നെ ഈ അരി അതിലേക്ക് ഇട്ടിട്ട് അരി അരി വേവ് വേവ് നമ്മൾ നോക്കണം വേവ് അധിക അധികമാവാൻ പാടില്ല ഒരു മുക്കാ വേവെ ആവാൻ പാടൊളു നാലിൽ
അപ്പൊ ആദ്യം നമ്മൾ അരിയുടെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ലേ ചിക്കനൊക്കെ ചിക്കൻ ബിരിയാണിയാണ് വെക്കാണെങ്കി അപ്പൊ അരിയുടെ കാര്യങ്ങളാണ് ഇപ്പ ചെയ്യേണ്ടേ അല്ലെ ഫസ്റ്റ് അതോ ചിക്കൻ ഏഹ് മാഗിനേറ്റ് ചെയ്ത് വെക്ക വെക്കണോ അങ്ങനെ എന്തെലും ഉണ്ടോ
ത് വേണം ആഹ് അപ്പ ഇങ്ങനെ പിന്നെ റൈസ് ഇങ്ങനെ പിന്നെ മുക്കു മുന്നാല് മൂന്നും വെ വേവവുമ്പോ അത് ഊറ്റി വെച്ചിട്ട് അത് ഊറ്റി ഏഹ് മാങ്ങി വെക്ക പിന്നെ എന്ത് ചെയ്യണെച്ചാ അത് ച്ചത് അത് അതിന്റെ മുമ്പായിട്ട് നമ്മള് ചിക്കന് പീസ ആക്കി ചെർത് ചേർത് പീസ് ആക്കിട്ട് അതില് മസാല തെക്ക മസാല തിരുമ്മി വെക്കണം അതന്ന് വെച്ചാല് അതാ റെഡ് കളറ് യൂസ് ചെയ്യ്ന് കൊഴപ്പൊന്നുല്ല പക്ഷെ അത് ഫുഡ് പോയ്സൺ വരാക്കാന് ചാൻസ് ക്കണ്ട് അത് ആവശ്യ ണ്ടെങ്കി ചെയ്താ മതി പിന്നെ
അതെ ഒരു റെഡ്ഡിഷ് കളർ കിട്ടല്ലേ അതോണ്ട് അത്
ആഹ് അത് അത് ഭംഗിക്ക് മാത്രണ് അല്ലാതെ അത് പ്രത്യേകിച്ച് അതോണ്ട് വല കാര്യന്നുല്ല എന്നിട്ട് അതില്
അപ്പൊ ഈ ഏകദേശം ഒര് ഒരു കിലോ ചിക്കന് അല്ലാതെ ഒരു കിലോ അരിക്ക്പ്പോ എത്ര ചിക്കൻ വേണ്ടി വരും
ചിക്കൻ ഒരു ഒന്ന രണ്ട് കിലോത്തിന്റെ ഒരു ചിക്കൻ വാങ്ങിയ മതി ഒരു കോഴി വാങ്ങാ അത് ഞമ്മള് സെയ്‌സ് പീസാക്കാ പീസ് പീസ് ആക്കിട്ട് പിന്നെ അതിലെക്ക് മസാല തേച്ചക്ക ഉപ്പിട പിന്നെ ഒര് തു കൊറ്ച്ച് വിനാഗിരി ഒഴിക്ക ഒഴിക്കാ ന്നിട്ട് അതിലേക്ക് ഒര് നാരങ്ങ നാരങ്ങ വണെങ്കി പ്പ് ഒയിക്കാ അതല്ലെങ്കി വെറും വിനാഗിരി ആയാലും കൊയ്പ്പൊന്നുല്ല എന്നിട്ട് പിന്നെ അതിലേക്ക് ഉപ്പ് എന്താ മഞ്ഞപ്പൊടി പിന്നെ ചിക്കം മസാല ആഹ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മ ഇഞ്ചി, വെള്
ഈ മഞ്ഞപ്പൊടി ഏഹ് ചിക്കൻ മസാല അതൊക്കെ ഇട്ട് ആഹ് ഓക്കെ ഓരോ ടീ ടീസ്പൂൺ വെച്ചിട്ട് ഇടാ
ഇങ്ങനെ ഇടുമ്പം ഞ്ഞമ്മൾക്കൊരു മനസ്സിലാകുന്നത് അത് നമ്മളെ ആവശ്യാനുസരണം ഇട്ടാ മതി അപ്പൊ ഉ പ്പൊക്കെ നമ്മള് എന്താ ഒന്ന് പാകത്തിനു ഒരു ഒര് ടീസ്പൂണൊക്കെ ഇട്ടിട്ട് ഉപ്പില്ലേ ഒന്ന് വെറ്തെ ഒന്ന് ജസ്റ്റൊന്ന് നോക്ക ഇണ്ടെങ്കി പിന്നെ അഹ് ഇടേണ്ട ആവശ്യല്ല എന്നിട്ട് അത് നല്ലോണം എന്താ അങ്ങനെ മഗ്‌നേറ്റ് ചെയ്ത് വെക്ക എന്ന്ട്ടത് കൊറച്ച് കഴിഞ്ഞിട്ട് അത് ഒരു പത്ത് മി പത്ത് മിനിറ്റ് കഴിഞേന് ശേഷം അത് ചട്ടി നല്ലവണ്ണം ചട്ടിയില്ട്ട് എ എണ്ണ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് അതിലേക്കിട്ട് നല്ലോണം എന്താ അതൊന്ന് പൊരിച്ചെടുക്കണം ഇന്നാലൊള്ളു ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരിക്ക എന്നിട്ടത് പൊരിച്ചെടുക്കടുത്ത് പൊ പൊരിച്ച് എടുത്ത് വെക്ക
ഈ പൊര്ച്ചെടുക്കണംന്ന് നിർബന്ധാണോ? അതോ ഇനി ഏഹ് പൊരിച്ചെടുത്തില്ലെങ്കില് അല്ലെങ്കി ചോറിലത് ഇക്ലൂഡാവുമായിരിക്കുല്ലെ? ഒടഞ്ഞു പോവായിരിക്കുല്ലേ?
ആഹ് പിന്നെ അത് റൈസും ചിക്കനും പാടെ ആകെ കൂടി ഒരു കാണാനും ഒരു ഭംഗിണ്ടാവൂല ടേസ്റ്റും കൊറവായിക്കും ടേസ്റ്റ്ണ്ടാക നമ്മൾക്കത് ഫ്രൈ ചെയ്തെടുത്താലേ ഇണ്ടാവൊള്ളൂ. എന്നിട്ട് അത് പിന്നെ. അഹ് പിന്നെന്ത് ചെയ്യണംന്ന് വെച്ചാല് നമ്മള് എന്താ അപ്പൊക്ക്. വലിയ ഉള്ളി നൈസായി കട്ട് ചെയ്യ അത് നല്ലോണം ന എന്ത് ചെയ്യണം നമ്മള് വേ എന്താ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്. അല്ലെങ്കി നെയ്യോ, എന്ത് വേണെങ്കിലും ഉപയോഗിക്കാം അത് ഒഴിച്ചിട്ട് നല്ലോണം അത് എന്താ. വഴറ്റിട്ട് അതിലേക്ക് തക്കാളിയിടാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാ എന്നിവയ്ക്കെ ഇട്ടിട്ട് നല്ലോണം മസാ സാല ഇണ്ടാക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ഒഴിക്ക പിന്നെ ആഹ് ചിക്കൻ മസാല അത് ഇട്ട്ട്ട് പിന്നെ ചിക്കൻ അതിലേക് ഇട്ടിട്ട് നല്ലോണം. കൂട്ടിക്കാണ്ട് ബിരിയാണി ദമ്മിനിട. ബിരിയാണി ദമ്മില് ഇടുമ്പോ അതിന്റെ മേലെ മസാല എന്ത മല്ലി ചെപ്പോ പിന്നെ ഓരോരുത്ത ക്ക ഇഞ് ചെലര് പല പലരും പല രീതിക്കായ്ക്കും വെക്ക്ണത്. ഇന്റെ രീതി ഇങ്ങനെയാണ് ഇൻക്ക് കൊഴപ്പൊന്നുല്ല നല്ല ടേസ്റ്റ്ണ്ടായിരിക്കും. ഇതിനെ കുറിച്ച് വേറെ അറിയണെങ്കില് ഞാൻ ഡീറ്റെയിൽസായിട്ട് പിന്നീട് എപ്പഴെങ്കിലും പറഞ്ഞു തരണ്ട്.
ആഹ് ശരിയെന്നാ.
ആഹ് പിന്നെ അങ്ങനെയാണ് ഇങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണോ?
ആഹ് എനിക്ക് നല്ല ഇഷ്ട്ടാവാണ് അതുകൊണ്ടാണ് റെസിപ്പി ചോയ്ക്ക്ണ് ഇൻക്ക് ഇതുവരെ ഞാൻ ഒറ്റക്ക് കു ക്കീതിട്ടില്ല അപ്പൊ ഒറ്റക്ക് കു ആഹ് ഓക്കെ ശരി.